ലോ കേൾക്കന്താ
ആ കേക്കുന്നുണ്ട്.
എന്തൊക്കെയ വിശേഷം. എന്തൊക്കെയ വിശേഷം.
നല്ല വിശേഷം ഇങ്ങനെ പ്രത്യേകിച്ച് വിശേഷന്നുമില്ല ഇങ്ങനെ പോകന്ന് എന്താ അയോ അത് മാത്രം നടക്ക ന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലാകെ നടക്കുന്ന ഒരു കാരും അതാ. സമയ സമയം ഭക്ഷണം കഴിക്കാ സമയ സമയ തീറ്റ മാത്രം നടക്കുന്നുണ്ട് സമയത്തിന്. രാ രാവിലെ അത് തിന്നണം രാവിലത്തെ കത്തൽടക്കുന്നുണ്ട്. കത്തൽന്ന് പറഞ്ഞാ അറയി
ഓ ക ആ ഞങ്ങളും കത്തല്ല് തന്നെ പറയാ.
ആ കർത്താലെടുക്കുന്ന്ണ്ട് പിന്നെന്താ പറയാ
അത് അതിനൊര് മുടക്കു സംഭയ്ക്കിന്നില്ലല്ലെ വാ എന്തൊക്ക
അതെ അയിന് മാത്രൊരു മൊടക്കും വര്ന്നില്ല.
ഞാനിപ്പൊരു പായസത്തിന് വേണ്ടി കാത്ത്ക്ക ഇവിടെ ഞങ്ങളമ്പില് ഒരു റോഡിന്റെ ഉദ്ഘാടന അപ്പൊ അത് കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്തൊരു പായസം കിട്ടില്ല എന്ന് വരിച്ചിട്ടിങ്ങനെ കാത്ത്ക്കായിരുന്നു
ആ അതേപോലെ എനിക്ക് നല്ലോണ്ണം ന്ത് മ ധുരം തിന്നാൻ തോന്നുന്നുണ്ട് എന്താപ്പൊ തിന്നാന്ന് ആലോയിച്ചോണ്ടിരിക്ക്യ എനിക്ക് ആരെങ്കിലു എന്തേലൊരു മധുരം കൊണ്ട് തന്നിരുന്നെങ്കിൽ
കഴിക്കാമായിരുന്നു നമ്മളീ മധുരം മധുരംന്നല്ല ഈ പൊറത്തുന്നുള്ള ഭക്ഷണങ്ങളും അതൊക്കെ കൊറേ കുറയ്ക്കുന്നാ തോന്നുന്നു നല്ലത് ഇപ്പൊ ഞാന് ചെറിയ കുട്ടികൾടെ വരെ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഈ ഷുഗറായാലും ചെറിയ കുട്ട്യേക്ക് വരെ ഷുഗറ് പിന്നെ വല്യോർ ക്കായാലും ചെറിയ മക്കൾക്ക് വരെ ക്യാൻസറ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ കേൾക്കുമ്പോളേ നമ്മളീ പൊറ് ത്ത്ന്നുള്ള ഭക്ഷണം കൂടേതിൻ്റായ്ര്ക്കും ഇനിക്കറിയില്ല എങ്ങനെയാണ്ന്ന് കാരണം കുറേ ആയിപ്പൊ കേട്ടൊണ്ടിരിക്ക്ന്നെ രോഗങ്ങളുടെതിനൊര് കയ്യും കണക്കൂല്ല ഇപ്പടു ത്തിന്നലൊരു മരണൊണ്ടായിരുന്നു അത് ക്യാൻസറായിട്ട് ഇതേപോലെ അപ്പൊ എന്താ പറയാ എ കുട്ടികളില് ചെറി യ കുട്ടികളില ഇത് കേൾക്കുന്നത് വയറിലും എന്തെങ്കിലും വയറുവേദനക്കായിട്ടിങ്ങനെ കാ ണിച്ച് എന്റെ പരിചയത്തിലൊരു കു ട്ടി പിന്നെന്റെ ഫ്രണ്ടിന്റെ കസിനാ അപ്പൊ അവരിങ്ങനെ വയറ വേദനായീട്ട്ല്ലാ സ്ഥലത്തും കാണിച്ചുന്ന് ചെറിയ മോളാ അങ്ങനെ കാണിച്ചപ്പോ ആർക്കും മനസ്സിലായില്ല അവര് വയറ്റുന്ന് ഈ വയറ്റന്ന് പോവുന്നില്ലാന്ന് അപ്പൊ വയറ്റ്ന്ന പോവാനുള്ള മരുന്നു അങ്ങനെ കൊടുക്കും വിടും അങ്ങനെ ഇവര് കാണ്ച്ച് കാണിച്ച് അവസാനം ന്നെ ഇവിടൊരു ഡോക്ടറ്ണ്ട് ഒര് ചന്ദ്രശേഖരൻ നല്ല ഡോക്ടറാ പീടിയാട്രിശ് കുട്ട്യേളെ ഡോക് ട്റാ അപ്പോ അയാള് ഭയങ്കര നല്ല ഡോക്ട്റാ അങ്ങനെ കാണിച്ചിട്ടയാക്കാണ് കാര്യം പിടികിട്ട്യെ അപ്പൊ അയാള് ചെ ചെന്ന് കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു പോലും ഇങ്ങനെ ഇവിടെ ഇനി നിക്കണ്ടിനി കോളേജിലേക്ക് പെട്ടെന്ന് പോയി കാണിക്കണംന്ന് പറഞ്ഞിട്ട് ഒട്ടും വൈകിക്കരുതന്ന് പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ ചെന്ന് നോക്കുമ്പോ ക്യാൻസറ്ന്റെ സ്റ്റാർട്ട്പ്പൊ തുടക്കായി പോയി അങ്ങനെ പെ ട്ടന്നങ്ങനെ ചെന്നതൊണ്ട് പക്ഷെ അവര് ഒരുപാട് വിഷമിച്ചിട്ടോ എന്തൊക്കോ സർ ഓപ്പ്റേഷനൊക്കെ കഴിഞ്ഞു കുറെ പേടിച്ചു പോയി ഞമ്മള് ഇതിനും ആദ്യം നമ്മള് പേടിക്കല്ലേ ചെയ്യ അതീതന്നെ ഇത് കേ
അതെ എന്താ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ ഇപ്പൊ ഞാന് കോളേജിലൊ ക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഞാൻ വേറെ തന്നെ ഒരു ഹോസ്റ്റലേയിര്ന്ന് നിന്നി ട്ടുണ്ടായെ അപ്പൊവ്ടെ വെ ച്ചാല് എന്താ പറയാ ഇങ്ങനെ വേറെ കൊറേ കോഴ്സേളൊക്കെ പഠി ക്കുന്ന കൊറെ കുട്ട്യേളൊക്കേണ്ട് ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പൊ അത് മാത്രല്ല നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ട്യേളുണ്ട് അങ്ങനൊ ക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ മലബാർ ക്യാൻസർ സെന്റർ അറിയോ കണ്ണൂർ ജില്ലയിലുണ്ട് അത്പോലെ ക്യാൻസർ സെന്റർ ആ അവടെ അവിടെ നഴ്സിങ്ങിന് പഠിക്കുന്ന കുറച്ച് കുട്ട്യേലുണ്ട് അപ്പൊ അവരൊക്കായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാ എന്ന് വെച്ച ഞങ്ങളിങ്ങനെ ബടാ ബടാ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവടിങ്ങനെ ഓരോ സമയത്തു ഇങ്ങനെ ഇവർക്കിപ്പോ ഈ ഇന്റേൻഷിപ്പൊക്കെ പോലിങ്ങനെ ഡ്യൂട്ടീസിടു വെല്ലൊ നമ്മളെ ക്ലാസ്സിന്റെടക്കൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവരിങ്ങനെ ഈ ക്യാൻസർ സെന്ററിലായതോണ്ടെന്നെ ഓരോരുത്തരു ഇതൊക്കെ പറഞ്ഞിട്ട് നമ് അത് നമ്മക്കിനി ഞാനൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി പോകലുണ്ട് ഇവരിങ്ങനെ ഓരോ ക്യാൻസറ് വന്നാൾക്കാര് ഇരുവത്തേഴ് വയസ്സി ഇരുപത്തഞ്ച് വയസ്സ് അപ്പൊ ഞാൻ വിചാരിക്കൂ നമ്മളൊക്കെ എന്റൊക്കെ അതേപലെ തന്നെ പ്രായമല്ലേ അപ്പൊ ഈയൊരു ജീവി മ് ച് ജീവിതം എന്താന്ന് പോലും അറിയില്ല അല്ലെ ഇങ്ങനെ തുടങ്ങുന്നാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ അതുപോലെ ജനിച്ച് ജനിച്ചു വീണ കുട്ടികളിലൊക്കെ അങ്ങനത്തെത് ക്ക്‌ വെരുമ്പോ പിന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്ക ഓരോ സ്ഥലത്തൊക്കെ ക്യാൻസർ വന്നിട്ട് ആ ഭാഗം മുറിച്ചു മാറ്റിട്ട് വേറൊരു എവിടുന്നെങ്കിലും ഈ തൊലിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വെ ക്കാ ചെയ്യാന്ന് ഇപ്പ ഈ മുഖത്തൊക്കെ ക്യാൻസർ വന്നിട്ട് ഓരോതൊക്കെ ഇങ്ങനെ ഒ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ ഏർ മുമ്പ് ഓപ്പറേഷന് മുമ്പുള്ള ഒരാളല്ല എല്ലാത്ത രീതിൽ ഇങ്ങനെ മാറി പോയി ക്ക്‌ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കീറി മുറിച്ച് ഓരോന്ന് ചെയ്തിട്ട പ്പിങ്ങനൊക്കെ കേൾക്കുമ്പോ പിന്നെ കുട്ടികളെ വാർഡ് ഒക്കെ ഉണ്ടാവല്ലോ അവിടെ ഇങ്ങനെ കുട്ടികളെ വാർഡ് ഒക്കെ ഉണ്ടായിരന്ന് അപ്പൊ ആടെ ഇങ്ങനെ കുറേ കു കുട്ടികളിങ്ങനെ ഭയങ്കര ഇതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് നമ്മൾ ഈ എൽ കെ ജി ക്ലാസ്സുകളൊ ക്കങ്ങനെ ആക്കുവല്ലോ അതുപോലെ ആക്കിയിട്ട് ഓരോ കുട്ടി ട്ടികളെക്കെ കാണുമ്പോ ഇങ്ങനെ ഭയങ്കര ഇതാണ്ന്ന് വല്ലാ തൊരു അവസ്ഥയാണ് ശരിക്കും അതൊന്നും ആർക്കും വരാണ്ട് ഇക്കട്ടെ പിന്നെ നമ്മള് ഒന്ന് നമ്മള് കയ്യിലല്ലല്ലോ
അതെ ണ്ടേ ഈ ഞാനിപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ രേണു സ് സുധീന്റെ കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി എനിക്ക് എന്തോ സങ്കടംആവുവാ കാരണം ഇന്റെ ഇടക്ക് അവള് ഓ ഇൻസ്റ്റാഗ്രാം ലോള് ഈ മറ്റേ നമ്മുടെ ജിഷ്ണു ഇല്ല മരിച്ച പോയ നടൻ നമ്മളിലൊക്കെെയുള്ള നമ്മ ക്കേ അഭിനയിച്ച ജിഷ്ണുന്റെ ഫോട്ടോ ഇന്റെടക്ക് പോസ്റ്റ് പ്പായിന്റെ അടിയിലൊക്കെ കമന്റിങ്ങണ്ട് ഇവക്കെന്താ വട്ടായോ ഇതെന്താ ഇപ്പ ഇവന്റെ ഫോ ട്ടോ അപ്പോ അവളൊരു സൂചന നൽകിയതാന്ന് അത് അവന് ക്യാൻസർ ആയിട്ട് മരിച്ചല്ലേ ജി ഷ്ണു അപ്പ ഇപ്പോ ഇവക്ക്‌ രേണു ആ ക്യാൻസർ വന്ന് അപ്പൊ ഇവക്കും ക്യാൻസറാണല്ലോ അപ്പോഴൊന്നും ഇവിള് പറഞ്ഞിരുന്നില്ലല്ലോ ക്യാൻസറാന്നുള്ള കാര്യം ഇപ്പ എന്നിട്ട് കീമൊക്കെ ചെയ്യുന്ന ഫോട്ടോക്കെ കണ്ട് എനക്ക് എന്തോ പോലെ എന്റെ വീട്ടിലുള്ളാർക്കോ വയ്യാത്ത പോലത്തോ വാ കാരണം അവളെ കൊറ എല്ലാരും വെറത്ത് വെറുത്ത് വെറുത്ത് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പ വയ്യാണ്ടായിട്ട് അവളെ ഒരുപാട് പേര് എന്തൊക്കെയോ പറയുന്നക്കൊണ്ട് അത് അതൊക്കെ കാണുമ്പോ സങ്കടം ആവുക
പിന്നെ ഒന്നാമത് ഈ രോഗങ്ങളെ കുറിച്ചട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയായിലി ട്ട് കൊടുക്കുന്ന കൊണ്ടാ മ് ച്ച് അതാ പ്രശ്നം അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതായത് ഓര്ക്കൊക്കെ എന്താ പറയാ ആ രീതിയില് കളിയാക്കലിനുള്ള ഒരു അവസരം എട്ക്കുന്ന ഓരന്നല്ലേ പക്ഷെ അങ്ങനെ വരുന്നവർക്കൊക്കെ മാ മാ വേഗം വേഗം മാറിട്ടെ ഇപ്പൊ എന്റെ എന്റെ ഒരു കൂട്ടുകാരത്തിണ്ടേ ഓളെ ആ ഭർത്താവിന്റെ ഉമ്മക്ക് കെട്ടിയോന്റെ ഉമ്മക്ക് ഇങ്ങനെ ഒര് ഇത് വന്ന്ന് എന്ന് വെച്ച കഴിഞ്ഞാൽ ആളിങ്ങനെ അതായത് ഇതാണ് വന്നേ നമ്മുടെ മേലെ ഭാഗത്താ വന്നേ നമ്മളെ മാറിടത്തിനാ വന്നത്. അപ്പ ആ അവിടെന്ന് പറയുമ്പോ ഇപ്പ നമുക്ക് തോന്നുന്നു എല്ലാ സ്ത്രീ പെൺകുട്ടികളിലും ഒക്കെത് ഇങ്ങനെ വരുന്നുണ്ട്. ഈ അതുആയിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകള്
ഇത് ഒരുപാട് പേര് കേട്ടി കേ
ഴിഞ്ഞാല് ഇങ്ങനെ ബ്രാ നമ്മുടെ മേലെ ഇടുന്നണ്ടല്ലോ അതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഭയങ്കര ഇറക്കിയിട്ടാ ഇട അങ്ങനെ ഇറക്കിയിടാണ്ട്
മൂപ്പർക്ക് ഒറക്കം വരില്ല പോലും. ആ പ്പോ എന്നിട്ട് എന്നും ഇടൂന്നു. അപ്പൊ ഞാൻ ഇവളടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറ്ണ്ട് രാത്രി കെടക്കുമ്പോ അത് ഇടര് ത് അതിങ്ങനെ ഏ പ്രശ്നങ്ങൾ വെരുംന്നൊക്കെ ഞാൻ പറഞ്ഞ് കൊടുക്ക് ക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവള് ഭർത്താവിന് മ്മക്ക് അങ്ങനെ ഇടാതെ ഒറക്കം വരില്ല്യാ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെറുതെ തൊട്ട് നോക്കെ എന്തോ ചെയ്തപ്പോ ഒരു മൊഴ പോലെ തോന്നീന്ന്. അങ്ങനെ കാണിച്ച്, കാണിച്ച്, എന്തൊക്കെയോ ടെസ്റ്റളോക്കെ എടുക്കുല്ലോ. അതൊക്കെ എടുത്ത കഴിഞ് ഇപ്പൊ ഇങ്ങനെ എന്തോ ഫസ്റ്റ് സ്റ്റേജാന്നുള്ളതൊക്കെ മനസ്സിലായി. അത് കീറിയെടുത്ത് കുറെ എത്രയോ റേഡിയേഷനും, എത്രയോ കീമോയും ഒക്കെ കഴിഞ്ഞ് ആകെ ഒരു വെല്ലായികയിലായി.
ആദ്യം തന്നെ, ആദ്യം തന്നെ, ഇതൊക്കെ ആക്കണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. നമുക്കൊരു ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും മാറ്റാൻ പറ്റും. പിന്നെ ആ അതേപോലെ എ ഈ എം വി ആർല്ലേ ക്യാൻസർ സെന്റർ ണ്ടല്ലോ അറിയോ എം വി ആറെന്നുറയണ അവിടെക്ക പോ ഒരുപാട് പേർക്ക് മാറിട്ട് തിരിച്ചുന്നു ഞങ്ങള വീടിന്റെ തൊട്ടടുത്തണ്ട് ഇതേപോലെ കക്ഷ രു കുരു വന്നതാ. പെണ് പെണ്കുട്ടിയെല്ലാ ആണുങ്ങളാണ്. അപ്പൊ ഓൽക്കി ഇതേപോലെ കക്ഷത്തിലൊരു മുഴം, ഞമ്മള് ശ്രദ്ധിക്കുവൊ നമ്മളൊരു കുരു, ആ െ ചെറിയൊരു വേദന തൊടുുംബ വേദന അപ്പൊ ആരക്കോ പറഞ്ഞ പോലും ഇങ്ങനെ വെച്ച് നക്കരുത് പിന്നെ അങ്ങെ അയകള് ഗൾഫിൽ പോയി, അത് അവിടുന്ന് പഴുത്ത്, കീറി, അവിടുന്ന് അവര് കീറി ട്ട് സ്റ്റിച് വരെ ചെയ്യാണ്ടിട്ട്, അങനെക്കെ ഗൾഫിലിന്നക്കെ പോർത്ത്, പറഞ്ഞാല് നമ്മട, ഇവിടെ ടെന്നുംകിട്ടുന്ന പോർ എന്താപറയാ ഹോസ്പിറ്റലിലും നോട്ടോ കാര്യങ്ങളോക്ക പോലെയൊന്നും അല്ല അവിടെ ഭയങ്കര കൊറവാ എന്നിട്ട് അയാളിങ്ങനെ തിരിച്ച് വന്ന് ന്നെ കൻസർ സെക്കൻ് സ്റ്റേജട്ടായി. അങ്ങനെ എം വി ആർന്ന് ആണ് നമ്മളെ നാട്ടുകാര് മലയാളികളെന്ന് പറഞ്ഞാല് എല്ലത്തിനും സഹായിക്കുന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലണം സഹായിച്ചിട്ടുണ്ട്. എം വി ആറിലൊക്കെ പോയി ഇപ്പൊ ഒരു പ്രശ്നോം ഇല്ല. പടച്ചോൻ സഹായിച്ചിട്ട് ഇപ്പൊ ഒരു കുഴപ്പൊല്ല. പക്ഷെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം തോന്നുന്നു. അത്
ആഹ് ഒരിത്ര വർഷം കൂടുമ്പോ അതിങ്ങനെ നോക്കും വേണം ഇനി ഇവടെ ഉമ്മാക്കാണെങ്കില് പത്ത് വർഷോ അങ്ങനെ എത്രയോ വർഷ ഗുളിക കുടിക്കേണ്ടേ. അപ്പൊ എനിക്കൊക്കെന്ന്റഞ്ഞാ ഒരു പനിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പ പാരസെറ്റമോള് തന്ന പോലും ഞാന് പഞ്ചെണ്ണംന്ന ഞാൻ രണ്ടെണ്ണം ഒക്കെ കുടിക്കൊള്ളു. അപ്പ ഇങ്ങനെ പത്ത് വർഷൊക്കെന്നെ ഗുളിക കുടി പിന്നെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ആരോഗ്യയിട്ട് എന്തെല്ലോ പ്രശ്നം
ണ്ട്, ണ്ട് ആ പാവം. എന്ത്യെയ്യാന പിന്നെ ഇതേപോലെ ഒരു മരണം ഉണ്ടായിരുന്നു. കാലിൽ വന്നത ഇതേപോലെ ഇഹ് ഒന്നായിട്ട് ഫുള്ളായി പോയി. പിന്നെ ഭക്ഷണം വരെ കഴിക്കാണ്ടായി. അങ്ങനെ ഇപ്പൊ ഇന്നലെയാ മരിച്ചത്. എന്നിട്ട് ഞങ്ങള് കാണാൻ വേണ്ടി പോയിരുന്നു. ഒരാക്കും കണ്ട് നിക്കാൻ പറ്റൂല. അങ്ങനെ ആയി പോയിന്. അപ്പൊ ഞാൻല്ലാവരും വിചാരിക്ക ഇങ്ങനെ ഇടന്ന് കഷ്ടപ്പെടുത്തണ്ടേനോ പിന്നെ പഠിച്ചോനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ദുആരന്നുക്ക്. അപ്പൊ ഇങ്ങന മരി
അതെ ഒന്നുല്ലങ്കിലും ഇങ്ങനെക്കെ വന്നു പോയി കഴിഞ്ഞാ പിന്നെ ആ പടച്ചോനങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നന്നെയാ ല്ലേ നല്ലേ കാരണം ഭൂമിലിങ്ങനെ കെടന്നിട്ടവരും കഷ്ടപ്പെടണം അവര് കാരണം നമ്മ കഷ്ടപ്പെടുണന്നുള്ളരു സാധനം അവർക്ക്ണ്ടാവും അങ്ങനെ ഒരു ഒരു അവസ്ഥ ഒരിക്കണ്ടാവും പിന്നെ എന്താ പറയാ ഇവരെ നോ എങ്ങനെ ആയാലും എത്രയൊക്കെ ഇതായാലും നമ്മള ഒരാള്ങ്ങനെ കെടക്കുമ്പോ നമുക്ക് സയി ക്കൂലല്ലോ ഇപ്പില് കെടന്നിട്ടിങ്ങന ആർ ക്കുംങ്ങനെ കഷ്ടപ്പാടൊന്നും ആവാതെ എന്താ പറയാല്ലേ ശരിക്കു പറഞ്ഞ് കഴിഞ്ഞാൽ മ എന്ക്ക് എന്ക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം ഞാൻ ഇപ്പന്റെ കൂട്ട് ഫ്രണ്ടിന്റെ കാര്യം പറ ഞ്ഞില്ലേ എന്റെ കൂടെ പ ഹോസ്റ്റല്ണ്ടായ്ന്നെ അപ്പൊ ഓള് പറഞ്ഞതനുസരിച്ചിട്ട് വെ ഞ്ഞാല് ഇത് ഒരു വെല്യ ബിസിനസ്സായിപ്പോ
സത്യം ഉം
ലി ണ്ടായ ഒരു ബിസിനസ് ആയിപ്പോയിയത് അപ്പൊ ഞാങ്ങനെ വിചാരിക്കും എന്തിനാ നാങ്ങനെ ആൾക്കാരെ ആരോഗ്യം വിറ്റിട്ട് പൈസണ്ടാക്കുന്നേ ഇപ്പൊ എന്താ പറയാ ആ ഇങ്ങനെ ഓങ്കോളജി അങ്ങനെ എന്തല്ലേ പറയാ അപ്പ അത് വെച്ചിട്ട് തന്നെ വെല്യൊരു വെല്യ മിഷ്യനും അ ഇതും ഇതും തൊടങ്ങിട്ട് ഭയങ്കര വരുമാനാണ് ആ ഒരു ഇതുകൊണ്ട് തന്നെ കാരണംന്ന് വെച്ചാ ഒരു കീമോയും പൈസാന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഒരു കുടുംബത്തിലൊക്കെള്ള ഒ ക്കെ എന്തെ വന്നോയാ അത് താങ്ങാൻ പോലും പറ്റൂല്ല അപ്പൊ അത് വെ ഇ
മരുന്ന് കണ്ടു പിടിച്ചയിഞ്ഞാലും അത് പൊറത്തെറക്കുമെന്നുള്ള കാര്യത്തില് ഞാങ്ങനെ വിചാരിക്കലുണ്ട് മരുന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുവല്ല കാരണം ഇത്രയും എന്താ പറ
അത് അതില
വളർന്നൊരു ലോകത്ത് ഇങ്ങനെ ഒരു രോഗത്തിനാണ് അപ്പൊ മര്ന്ന് കണ്ടുപിടിക്കാ ക്കാൻ പണി. കണ്ടൊക്കെ പിടിക്കും പക്ഷെ അതിങ്ങനെ പൊറത്തിറക്കല്ല കാരണം അത്ര വയ് യും വെല്യൊരു വരുമാനാണ് അവിടെ നിന്ന് പോവാ
അത് ഞാനൊരു ഡോക്ടർ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ക്യാൻസർ വന്നിട്ടല്ല പോലും ആരും മരിക്കുന്നത് ക്യാൻസ റ്ന് ഈ കീമോ ഇല്ലേ അതിന് ചെയ്യുന്ന കീമോ അത് കീമോയും കാര്യ ങ്ങളു അതിന്റെ മ്മള് ചികിത്സ ആ ത് കൊണ്ടാണ് ഈ ആൾക്ക് ആളുകൾ പകുതീം മരിക്കുന്നത് ഞാനിങ്ങനെ ഒരു ഡോക്ടർ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അത്ര യും ബാക്കിൽ ഇതിന്റെ ബിസിനസാണ്. അവർക്ക് അവരുടത് തകരരുതല്ലോ അത്രയും വലിയരു ബിസിനസിതിന്റെ ബാ ക്കില് നടക്കുന്നുണ്ടല്ലോന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ്
ഓ ഇതൊക്കെ വന്നാൾക്കാരെ ജീവിതം പ്പാലോചിക്കുമ്പോ ആർക്കും വരാണ്ട്ക്കട്ടെ
ആഹാർക്കും വരാണ്ട്ക്കട്ടെ ആമീൻ എന്നാ ശരിന്നാല് ആ വെക്കട്ടെ ഓക്കെ